ആഹ് ഹലോ കേൾക്കുന്നുണ്ടോ
ആഹ് കേൾക്കുന്നുണ്ട്
ആഹ് ഞാനിപ്പോ പറയാൻ പോകുന്ന എന്താന്ന് വെച്ച കഴിഞ്ഞാൽ നമ്മളെ പണത്തിന്റെ ഏഹ് മൂല്യത്തിനെ കുറിച്ച് അതായത് പണത്തിൻ്റെ ഏഹ് പണം ഉണ്ടായാലുള്ള അത് അപ്പൊ ചെ ആൾക്കാരൊക്കെ പറയും ഇങ്ങനെ പണം മാത്രല്ല ജീവിതം ആഹ് എന്താണ് പണം വ പണം ഏഹ് ഇണ്ടായലും കിട്ടൂല പക്ഷെ ഒരു പരിധി വരെ നമക്ക് തോന്നുന്നത് ശരിയാണ് സ്നേഹം സമാധാനം സന്തോഷമൊന്നും പണം കൊടുത്ത് നമുക്ക് വാങ്ങാൻ പറ്റൂല പക്ഷേന്ന് വെച്ച കഴിഞ്ഞാ പക്ഷെ ഇന്ന് കാലത്ത് നമ്മള് ഒരുവിധത്തെ ചിന്തിക്കാണെ ഇന്നത്തെ കാലത്ത് നമുക്ക് പണം ഇല്ലാണ്ട് ഒരു ദിവസം പോലും അതായത് പൈസ ഇല്ലാണ്ട് ഒരു ദിവസം പോലും നമുക്ക് മുന്നോട്ട് പോവാൻ കഴിയൂല അതെന്ന് വെച്ച കഴിഞ്ഞാ പൈസക്ക് പൈസന്നെ വേണം ഇതിപ്പം നമ്മൾ പൈസ കൊടുത്ത ഒന്നും ഹ് എന്താണ് പൈസ കൊടുത്ത് സന്തോ ഏഹ് ഏഹ് സന്തോഷം വാങ്ങാൻ പറ്റൂല്ലന്നരു ചൊല്ല് ഇങ്ങനെ ഭയങ്കര വ്യാപകമായിട്ട് ഇങ്ങനെ ഇതാന്നുണ്ടായിരുന്നു അപ്പന്ന് വെച്ച കഴിഞ്ഞാ പക്ഷെ എനിക്ക് തോന്നുന്നു പണം കൊടുത്ത് നമുക്ക് ഒരു ഒരുപാട് സന്തോഷങ്ങൾ വാങ്ങാൻ പറ്റും ഏഹ് പറ്റുന്ന സന്തോഷങ്ങളും ഉണ്ട് ഇപ്പൊ നമ്മളെ എന്തന്നെ ഇപ്പൊ പണം ഇപ്പൊ നമ്മള് ചെല ആൾക്കാരൊക്കെ ഇണ്ടാവും ഇപ്പൊ പൈസ ഇല്ലാത്തത് കൊണ്ട് എവിടെയും പോകാൻ പറ്റാണ്ട് നാടുകളൊന്നും കാണാൻ പറ്റാണ്ട് അപ്പൊ അവര്ക്ക്ന്ന് വെച്ച് കഴിഞ്ഞാ പൈസ വല്ല്യ കാര്യാണ് അവര്ക്കൊരു യാത്ര പോകണ്ടക്ക് പൈസ വാണം അപ്പം ആഹ് അങ്ങനത്തെ ഒരാളടുത്ത് പോയിട്ട് അല്ലെങ്കില് ഏഹ് എന്താണ് പൈസ ഇല്ലാത്തൊണ്ട് ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത ഒരാളടുത്ത് പോയിട്ട് നമുക്ക് പൈസ അല്ല സന്തോഷം തരുന്നന്ന് പറഞ്ഞ് കഴിഞ്ഞാല് നമ്മൾക്ക് ശരിക്കും അവരട്ത്ത്ന്ന് അടി കിട്ടും കാരണംന്ന് വച്ച് കഴിഞ്ഞാല് പിന്നെ നമ്മള് അടിസ്ഥാന ആവശ്യത്തെ നിറവേ റ്റണെങ്കിലിപ്പൊ ന്താ ഭക്ഷണയാലും വസ്ത്രം പിന്നെ വീട് അപ്പൊ ഇതെല്ലാം ഇതാകാൻ പണം തന്നെ വേണം പണം ഉണ്ടെങ്കി മാത്രം നമ്മള് കുടുംബത്തിന് നല്ലൊരു ജീവിതം നമുക്ക് നൽകാൻ പറ്റൂ അല്ലെങ്കില് അവർക്ക് നല്ലൊരു ഇപ്പൊ ചികിത്സ വിദ്യാഭ്യാസം എല്ലാത്തിനും നമുക്ക് പണം വേണം ഇപ്പോചി കി ചികിത്സ നൽകണ്ടക്ക് നമ ക്ക് എന്താണ് ഒരു നല്ല നല്ല ഏഹ് അല്ല ഒരു രോഗം വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് ചികിത്സിക്കേണ്ടക്കെ നമുക്ക് പൈസ വേണം അപ്പൊ പിന്നെന്ന് വച്ച് കഴിഞ്ഞാ പഠിപ്പിക്കണം നമ്മളെ മക്കളെ പഠിപ്പിക്കേണ്ടിരിക്കില്ലേ അല്ലെങ്കില് ആരെയെങ്കിലും പ വീട്ടില് പഠിപ്പിക്കണെങ്കില് ആ വിദ്യാഭ്യാസം കൊടുക്കണെ അതിനും പൈസ വേണം എല്ലാത്തിനും പൈസ വേണം പിന്നെന്ന് വച്ച് കഴിഞ്ഞാ ഈ പൈസ നമ്മള് കയ്യില് ആവശ്യത്തിന് പൈസ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാ നമുക്ക് വല്ല്യൊരു ഇതൊരു ആത്മവിശ്വാസം തന്നെ കിട്ടും അയീന്ന് പക്ഷെ ഏ എന്താ നമു നമുക്ക് ഇങ്ങനെ മറ്റൊരാളുടെ മുമ്പിൽ കൈ നീട്ടുവൊന്നും ചെയ്യേണ്ട ആവശ്യവില്ല പിന്നെ സ്വന്തം തീരുമാനവൊക്കെ ഒ റ്റക്ക് എടുക്കാനുള്ള ഒരു സ്വാതന്ത്ര്യവോ അതെല്ലാം നമുക്ക് പൈസനെ കൊണ്ട് നേടാൻ പറ്റുന്നതാണ് കടബാധ്യ ഇതൊന്നും ഇല്ലാണ്ട് ജീവിക്കുമ്പോ ഏ ഒരു വലിയ മനസ്സിന് ഒരു സമാധാനം തന്നെ കിട്ടും അതേ സമയം നമ്മളടുത്ത് പൈസ ഇല്ലെങ്കിൽ അത് നമ്മളെ ആത്മവിശ്വാസത്തിനെ തന്നെ ബാധിക്കും എന്താന്ന് വെച്ചാ നമ്മള് പൈസ നമ്മടെ കൈമേല് ഉണ്ട് പക്ഷെ നമ്മള് ഡ്രസ്സ് ഒന്ന് നമ്മളിട്ട ഡ്രസ്സ് ഒന്ന് ചെരുങ്ങനെ കീറിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാല് നമ്മള് വിചാരിക്കും ഓഹ് സാരവില്ലാ അത് പക്ഷെ അതേ സമയം നമ്മളടുത്ത് പൈസ ഇല്ല ആ സമയത്താണ് ഇത് ചെറുങ്ങനെ എവിടെയെങ്കിലും കൊളുത്തി നമ്മുടെ വസ്ത്രവൊക്കെ കീറുന്നെങ്കി നമ്മള് നമ്മള് പൈസ ഇല്ലാതെ അയ്യോ ആരെന്ത് വിചാരിക്കും അവരെന്ത് വിചാരിക്കും അങ്ങനെ ഒരു ഇതും കൂടി ഉണ്ടാവും നമുക്ക് അപ്പൊ അങ്ങനെയെന്ന് വച്ച് കഴിഞ്ഞാല് പിന്നെ നമുക്ക് മറ്റുള്ളവരെ സഹായിക്കും ഇപ്പ ചെല ആൾക്കാര് ഒക്കെ കാണുമ്പൊ നമുക്ക് അങ്ങനെ അവരുടെ വെഷമമൊക്കെ കേക്കുമ്പൊ നമുക്ക് സഹായിക്കണം എന്നുണ്ടാവും പക്ഷേന്ന് വച്ച് കഴിഞ്ഞാൽ നമ്മളടുത്ത് പൈസ ഇണ്ടാവൂല അപ്പ നമ്മളെന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല് ഏഹ് നമ്മുക്കൊന്നും ചെയ്യാൻ കഴിയില്ല അപ്പോ ഓഹ് അതും ഒരു ഇതാണ് നമുക്ക് ആരെയും സഹായിക്കാനും ഒന്നും പറ്റൂല ഇപ്പൊ നമ്മള് ഏ റ്റവും അടുത്ത ഒരാള് തന്നെ വന്നിട്ട് എനിക്ക് ഒരു ചെറിയ ചെറിയ പൈസ ക്ക്‌ എന്റെ ഒരു സാധനത്തിനോ എന്തോ ചോയിച്ച് കഴിഞ്ഞാ ഏഹ് ഇപ്പൊ കുട്ടിയാള് വന്നിട്ട് ഒരു മുട്ടായി വാങ്ങി തരുവോന്ന് ചോദിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മടെ അടുത്ത് പൈസ ഇല്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല അഹ് അപ്പൊ നമുക്ക് അതൊരു വെഷമായിരിക്കും ഏഹ് നിങ്ങൾക്കെന്നാണ് ഇതിനെ കുറിച്ച് പറയാനുള്ളത്
ആഹ് ഇ ഇപ്പഴത്തെ കാലത്ത് എന്താന്ന് വെച്ചാ രാവിലെ നമ്മള് എണീ ച്ചിട്ട് പിന്നെ രാത്രി കെടക്കുന്നവരയും നമുക്ക് അത്രയും ആവശ്യവായിട്ടുള്ള ഒരു കാര്യാന്ന് ഈ പണം എന്ന് പറയുന്നത് ഏഹ് എന്തിന് ബാക്കിയുള്ള കാര്യങ്ങളല്ലോ നമ്മളിപ്പോ വിശ്വസി ക്കുന്ന വായു കുടിക്കുന്ന വെള്ളവും അതുവരെ ഏഹ് പണം കൊടുത്തിട്ട് വാങ്ങണ്ട സാഹചര്യങ്ങള് വരുന്നുണ്ട് ഇപ്പത്തെ കാലത്ത് അങ്ങനെ വാങ്ങുന്ന ആൾക്കാരും ഉണ്ട് പിന്നെ ഏഹ് പണോന്ന് പറയുന്നത് ചെറിയ കഷ്ണം കടലാസ്സ് മാത്രംന്നുല്ല അത് ഉള്ളോണ്ടാണിപ്പൊ നമ്മളിങ്ങനെ നമ്മുടെ നിലനിൽപ്പിനും അധ്വാനത്തിന്റെള്ള അടയാളാണത് ഒരാക്ക് നമ്മുടെ നാട്ടിലെന്നെ അന്തസ്സോട് ജീവിക്കണെങ്കില് സ്വന്തം ആവശ്യം ആഹ് നിറവേച്ചിണ്ടരിക്കില്ലല്ലോ പണ ണ്ടായേ പറ്റൂ
പണത്തിനെ കുറിച്ചിട്ടു ആഹ് അയിന്റെ ആവശ്യത്തെ കുറിച്ചിട്ടുള്ള നമ്മള് എത്രയോ ഇതായിട്ട് ചിന്തിച്ചാല് അത് നമ്മളുടെ ജീവിതത്തിന്റെ ഒരു ഭാഗാണ് പിന്നെന്താ വെച്ചാ പണ്ടത്തെ കാലത്തല്ലോ മനുഷ്യന്മാര് ഇന്നത്തെ പോലെ പണോ നാണയങ്ങളൊന്നും ഇല്ലേ നു അന്നത്തെ ആളുകൾ അവരുടെ കയ്യിലുള്ള സാനങ്ങൾ അപ്പുറം ഇപ്പുറവും കൊടുത്തിട്ട് അവർക്ക് വേണ്ടുന്നത് വാങ്ങൂ അതായത് എന്താ പറയാ
ഈ നെല്ലുള്ള ആൾക്കാരാണെങ്കില് അവര് നെല്ല് കൊടുത്തിട്ട് പച്ചക്കറി വാങ്ങും ഏഹ് അതുപോലെന്നെ പശുള്ള ആൾക്കാരാണെങ്കിൽ അവരെതിന്റെ പാലെടുത്തിട്ട് അത് കൊടുത്തിട്ട് അവർക്ക് വേണ്ടുന്ന സാധം തുണിയാ പച്ചക്കറി എന്താന്ന് വെച്ചാ അവര് അത് വാങ്ങും പക്ഷെ ഈ രീതിക്കുള്ള കുറെ ഭാഗം ഇങ്ങനെ പരിമിതിയല്ല ഉണ്ടേനു കാരണം നമ്മളെ കൈമ ഉള്ള സാനോ ആവശ്യള്ള ആൾക്കാരെ നമ്മള് കണ്ടെത്തിട്ട് അത് വാങ്ങാ ന്നല്ല പറയുന്നതാണ് അത്ര എളുപ്പന്നും അല്ല അത് ഏഹ് കുറെ കഷ്ടപ്പാടുണ്ട് പിന്നെ എല്ലാ സാനവും കൊറെ കാലൊന്നും ഏഹ് കേടാവാണ്ട് സൂക്ഷിച്ച്ക്കാനൊന്നും പറ്റൂല പിന്നെ ഈ ബുദ്ധിമുട്ടെല്ലാം മനസ്സിലാക്കിട്ട് അത് എളുപ്പാക്കാൻ വേണ്ടീട്ട് മനുഷ്യമാർ ആദ്യേല്ലോ ഈ കക്ക മുത്തകളെല്ലാം കണ്ടുപിടിച് പിന്നീടത് സ്വർണ്ണവും വെള്ളിയെല്ലായി അത് എന്താ പറയാ അത് കൈകാര്യം ചെയ്യാനുള്ള ബുദ്ധിമുട്ടൊണ്ട് പിന്നെ അത് നാണയങ്ങളും കടലാസലും പണല്ലായിട്ട് മാറി പക്ഷെ ഇന്ന് നമ്മൾ കാണുന്ന പണംന്ന് പറയുന്നത് ആഹ് മനുഷ്യന്മാരന്നെ അവരുടെ ജീവിതം എളുപ്പാക്കാൻ വേണ്ടിട്ട് കണ്ടുപിടിച്ചരു സാനാണ് പിന്നെ ഒരു മനുഷ്യന് ആഹ് നമ്മളെ ഭൂമിയിലല്ലോ ജീവിക്കേണ്ടെങ്കിലിൽ അത്രോ അത്യാവശ്യട്ടുള്ള കാര്യങ്ങളാണി ആഹാരോ വസ്ത്രോ പിന്നെ താമസിക്കാൻ പറ്റിയരു സ്ഥലന്നെല്ലാം പറയുന്നേ ഇത് മൂന്നും നമുക്ക് ഇണ്ടാണെന്നുണ്ടെങ്കിൽ നമ്മളെ കൈമൽ ഈ പണം തന്നെ വേണം ആഹ് വിശക്കുമ്പോ എന്തെങ്കും കഴിക്കണ്ടിങ്കലേ അയിനുള്ളൂ ഏഹ് പണം തന്നെ വേണം കാരണം അത് ഉണ്ടാക്കിയ കർഷക മർക്കല്ലോ അത് വിക്കുന്ന ആൾക്കല്ലോ നമ്മള് പൈസ കൊടുത്താലേ നമുക്ക്തവര് തരൂ ആഹ് പിന്നെ പണ ഇല്ലാത്ത അവസ്ഥയില് ആഹ് മനുഷ്യന് അടിസ്ഥാന സൗകര്യങ്ങളൊന്നും ലഭിക്കാണ്ട് പിന്നെയവര് തെരുവിലേക്കു തള്ളപ്പെടും അതുകൊണ്ടുതന്നെ എല്ലാരും എന്താന്ന് ഈ പണംന്നു പറയുന്നതൊരു ആഡംബരമായിട്ടന്നെല്ലെ കാണുന്നത് മരിച്ചിട്ടെന്താ പറയാ ഈ ജീവിതം ഇങ്ങനെ നിലനിർത്താൻ പറ്റിയെ ഒരു വസ്തുവായിട്ടാണീ പണത്തിനെ എല്ലാരും കാണുന്നേ പിന്നെ ചെലോര് പൈസാ കൊണ്ടു ഭയങ്കര ആർഭാട ജീവിതെല്ലാം നയിച്ച് അങ്ങനെ അതു ചെലവഴിച്ചു കഴിയുന്ന ആൾക്കാരുണ്ട് ഇള്ളവർക്കാന്നീ പണത്തിനോട് ഭയങ്കരൊ എന്താ പറയാ ആർത്തിയല്ലോ അല്ലേ
ആഹ് തീർച്ചയായും ഇപ്പോ ഏഹ് പൈസായുള്ളവർക്ക് തന്നെയാണീ ആർത്തിം കൂടും കാരണംന്ന് വെച്ച്കയിഞ്ഞാ അവരുടെ കാര്യങ്ങളൊക്കെ ഏഹ് ഭയങ്കര നന്നായിട്ടു നടക്കുന്നുണ്ട് അവര അവർക്കപ്പോ അതിന്റെ ഇതറിയാം പൈസാ ഉണ്ടായാലെന്തൊക്കെ നേടാൻ പറ്റുംന്ന് അപ്പൊ നമ്മള് ഇല്ലാത്തവനാണു പറഞ്ഞുനടക്ക പൈസനെ കൊണ്ടൊന്നും ആവൂലാ അങ്ങനെയൊക്കെ ശരിക്കും പൈസക്ക് പൈസന്നെ വേണം പിന്നെ നമ്മളെ കൈയ്യിലൊരുപാടു പൈസ ഇണ്ടെങ്കിൽ നമ്മള് ഓഹ് ഓഹ് തേടി വരാൻ ഒരുപാട് ആൾക്കാരുണ്ടാവും ബന്ധുക്കളാവട്ടെ സുഹൃത്തുക്കളാവട്ടെ ഏഹ് ഭയങ്കര ബഹുമാനേരിക്കും നമ്മളു പറയുന്ന വാ ക്ക് വാക്കുകൾക്കു ഭയങ്കര വിലയായിരിക്കും അപ്പൊ നമ്മള് നമ്മള് എന്താണ് ഇപ്പൊ ഒരു നമ്മടെ എട്ത്ത് പൈസ എണ്ട് നമ്മളൊരു കല്യാണത്തിനോ മറ്റോ ചടങ്ങുകൾക്കെല്ലാ പോവ്മ്പോ നമ്മളെ സ്വീകരിച്ചിരുത്താൻ ആൾക്കാരുണ്ടാവും പക്ഷെ അതേ സ സമയം നമ്മടെ എട്ത്ത് പൈസ ഇല്ല നമ്മള് പാവപ്പെട്ട ഒരാളാണെങ്കില് നമ്മള് നമ്മളെ ആരും മൈൻഡെയ്യൂല അവര് പോവും ആഹ് അത്‌ പൊയ്യിക്കോട്ടെ അങ്ങനെ ഒരിതായിരിക്കും ഇണ്ടാവ ഇതേ എന്നാൽ ഇതേ പണം നമ്മളെ കയ്യിലില്ലാണ്ടാവ്മ്പോ ഞാൻ പറഞ്ഞ പോലെ പണ്ട് കൂടെ ഉണ്ടായിരുന്നേല് അവരെല്ലും പിന്നെ നമ്മളെ കാണാത്തെ പോലെ നടക്കും ഒരാവശ്യത്തിനു ചെന്നെയിനാ സഹായിക്കൂല സഹായിക്കാൻ ആൾക്കാരും മടിക്കും കാരണം പൈസായില്ലാത്തോണ്ടത് തിരിച്ച് ഇപ്പൊ ഒരു സഹായം ചോദിച്ചു വന്നു കഴിഞ്ഞാ അതു കൊടുത്തു കഴിഞ്ഞാ തിരിച്ചു കിട്ടോന്നുള്ള അത്‌ അറിയില്ല അതോണ്ടെന്നു വെച്ചു കഴിഞ്ഞാല് ആരും കൊടുക്കൂ കൊടുക്കും ഇല്ല അപ്പൊ പണത്തിന്റെ യഥാർത്ഥ മൂല്യം ആഹ് നമ്മളറിയുന്നതത് കൈയ്യിലില്ലാത്തോരാണ് അത് ഭയങ്കര ഒര് ഒര് ഇതെന്നെയാണ് പിന്നെ ചെലെ ആൾക്കാര് എന്തെന്ന് അധികം ആൾക്കാരും ഇങ്ങനെ കഠിനാധ്വാനം ചെയ്തിട്ടാണ് പണം ഇണ്ടാക്കുന്നതൊക്കെ കാരണം എന്നു വെച്ചുകഴിഞ്ഞാലവർക്കു പണത്തിന്റെ മൂല്യമറിയാം അറിയാം അതു കൊണ്ട് എന്താണ് ഏഹ് അവര് എല്ലാ പണികളും ചെയ്തു പണികള് എവിടുന്നാണോ ഏഹ് പണം പൈസ സമ്പാദിക്കാൻ പറ്റ്ക അതു സമ്പാദിക്കും അതുപോലെ പൈസ കൊണ്ട് നിങ്ങൾ പറഞ്ഞ പോലെ പൈസ കൊണ്ട് നേടാൻ പറ്റുന്ന ഒരുപാടു കാര്യങ്ങളുണ്ട് നമുക്കിപ്പമൊരു യാത്ര പോകണെങ്കി പൈസ മാണം. നമുക്കൊരു വീടെടുക്കണെങ്കി പൈസവേണം നമുക്ക് എല്ലാ കാര്യത്തിനും പൈസാ വേണം ആഹ് ഇത് യിത് ഇത് പൈസ ഞാൻ നേരത്തെ പർഞ്ഞ പോലെ പൈസ് - സ കൊണ്ട് സന്തോഷണ്ടാവുന്നില്ല എന്ന് പറയുന്നടത്ത് പൈസ കൊണ്ടും... സന്തോഷണ്ടാക്ക നമുക്ക്..... നമ്മളിപ്പൊ ഒരു സാധനം വാങ്ങിക്കാന് ഇപ്പൊ ഉദാഹരണത്തിന് പർഞ്ഞ് രാ.... നമുക്കിപ്പോ ഒരു സാധനം വാങ്ങിക്കാം അതായത് ഒരു ഡ്രസ്... സ്സാവ ഒരു വസ്ത്രാവട്ടെ അപ്പൊരു വസ്ത്രം നമ്മള്.... നമ്മള് കാണുന്ന് അത് നമ്മക്കിഷ്ടപ്പെടുന്ന്.... അത് നമുക്ക് വാങ്ങണംന്ന് നമ്മളാഗ്രഹിക്കുന്ന്... അ പക്ഷെ നമ്മുടെ അടുത്ത് പൈസ ഇല്ലെങ്കിൽ നമുക്കത് വാങ്ങാൻ പറ്റില്ല..... എന്ന് വെച്ച് കഴ്ഞാ അതെപ്പളും നമ്മളെ മൻസ്സിലൊര് താവും അയ്യോ അത് എനിക്ക് വാങ്ങാൻ പറ്റിയില്ലല്ലോ വാങ്ങാൻ പറ്റിയില്ലല്ലോ...... അതേ സമയം നമ്മള്...., അത് ഇഷ്ടപ്പെട്ടത് വാങ്ങുമ്പോ നമുക്കൊരുസന്തോഷണ്ടാവും. ആ സന്തോഷൊക്കെ ശരിക്കും അത് അത്‌ന്ന് വെച്ച് കഴിഞ്ഞാലത് പൈസ കൊണ്ട്ണ്ടാക്..... ക്കുന്നസന്തോഷാണ് നമ്മള്, അതന്ന് വെച്ച് കഴിഞ്ഞ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പൈസക് ക്ക്‌ പൈസന്നെ വേണം.... ഇപ്പൊ നമുക്ക് എന്ത് വാങ്ങണെങ്കിലും പൈസ മാണം. എവിടെ പോവണെങ്കിലും പൈസ വേണം പൈസ ഇല്ലാണ്ട് ശരിക്കും ഒരു ദിവസ് സം പോലും നമുക്കങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റില്ല ഏഹ് അതെ ഏഹ് നിങ്ങക്ക് ഇതിനെ കുറിച്ച് കൂടുതലെ ന്തെങ്കിലും പറയാനുണ്ടോ.....
എ ഹെ അതെ ഇപ്പൾത്തെ കാലത്ത് നമുക്ക് രോഗം വന്നാ വരെ. ആ കാണിക്കണ്ടെങ്കില് എല്ലാം പൈസ മണ്ടന്ന് വിചാരിച്ചിട്ട് പാവപ്പെട്ടോരെല്ലം.. അങ്ങനേ പോന്ന ആൾക്കാരെല്ലണ്ട് ഏഹ് രോഗത്തിന്റെ കാര്യത്തിലൊന്ന് മാത്രല്ല വിദ്യാഭ്യാസം കിട്ടണ്ടിക്കില് വരെ ഇപ്പൊ ഭയങ്കര ചെലവാണ്... കാരണം ഏഹ്..... സ്കൂളി ചേർത്ത് കയ്ഞയ്ഞ്ഞാല് പിന്നവര്ക്കീ പുസ്തകോ - ഏഹ് വസ്ത്രോ അതെല്ലാം വാങ്ങാല്ലോ പൈസ വേണം പിന്നെന്നെ - രക്ഷിതാക്കളെങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ടിട്ട് ആഹ് അവരെ മക്കളെ ഏഹ് വിദ്യാഭ്യാസം നേടുന്ന രീതിൽ എത്തിക്കും കാർണം.... ഭാവിയിലവർക്ക് നല്ലൊരു വരുമാന മാർഗ്ഗവെല്ലം കണ്ടെത്താനും ഏഹ് അവരിക്ക്.... സമ്പാദിക്കാനും എല്ലാം പറ്റണെങ്കിലവർക്ക് വിദ്യാഭ്യാസ അറിവെല്ലാം വേണം. പിന്നെ ഏഹ് നമ്മളിഷ്ടപ്പെട്ടാലും ഇല്ലേലുല്ലം ഇന്നത്തെ കാലത്ത് ബാക്കിള്ള മനുഷ്യമാരിലു..... വേറൊരു മനുഷ്യനെ അളക്ക്‌ന്നത് അവരെ